ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ?
ഹലോ
ഹലോ എന്താ വർത്താനം?
എന്തൊക്കെ ഉണ്ട് വിശേഷം?
നല്ല വിശേഷം
സുഖാണോ?
ന്ന എന്താ ഇങ്ങെളെ വർത്താനൊക്കെ
ഉം ഭക്ഷണാെക്കെ കയ്ച്ചോ
ഓഹ് ഭക്ഷണൊക്കെ കയ്ച്ചു സുഖായ്ട്ട് പോവ്ന്നു നിങ്ങളാേ
എന്താ ഇന്ന് ഭക്ഷണം ഫുഡ്ഡെന്തായ്ര്ന്നു
ഫുഡ്ഡ്ന്ന് മുട്ടാ ചിക്കി പൊരിച്ചതായ്ര്ന്നു കുട്ട്യേൾക്ക് മുട്ടേണ് ഭയങ്കര ഇഷ്ടം അപ്പൊ പിന്നെ എരുല്ലാതെണ്ടാക്കും വാണം
ഉം അതെ കുട്ടികൾക്ക് മുട്ടാ കോഴി അതൊക്കെയാണല്ലോഷ്ടം പച്ചക്കറികളൊക്കേണല്ലോ കു ട്ട്യേൾക്ക് കഴിക്കാം ഭയ്ങ്കര മടി
അതെ അതെ
പിന്നെ കഴിയുന്നതും കാൽസ്യം അടങ്ങിയ ഭക്ഷണോ അങ്ങനെയൊക്കെ കൊട്ക്കാന് താക്കും കാൽ വേദെനൊക്കെ കുട്ടികൾ ക്ക് കാൽ വേദെനൊക്കെണ്ടാകല്ണ്ട് ങ്ങെനെ കൊർച്ച് നട്ന്നാലും താക്ക്യാലൊക്കെ അപ്പൊ മുട്ട അവെര് തിന്ന്ണ കോൽത്ത്ല് ഇണ്ടാക്കലാണ്
ഉം ഉം ഓഹ് ഇപ്പയ്ന് ചെറ്യേ കുട്ടികക്ക് തന്നെ ഇപ്പോ പ്രായമായവരുടെ രോഗങ്ങള് വന്ന് വെരാണല്ലോ ഇപ്പൊ ഡയബെറ്റീസ് ഷുഗറ് അതൊക്കെ ഇപ്പൊ ചെറ്യേ കുട്ടികളിൽന്നെ കണ്ട് വര്ന്ന്ണ്ട് പ്പ കാൽവേദനാ കഴ്‌വേദന ഞമ്മളെ കാൽത്തൊക്കെ പറയ്ണ് പണ്ട്ള്ള ആൾക്കാര്ക്കൊക്കെ രോഗങ്ങള് തീരേ ഇല്ലേന്നു അവരുടെ ആരോഗ്യ ഏഹ് രീതി അങ്ങനേര്ന്നുലേ ജീവ്ത ശൈല്യൊക്കെ അങ്ങെനെയാണ്ന്നൊക്കെ പറയാറ്ണ്ടായ്ര്ന്നു. പിന്നെ വേറെന്തൊക്ക്യാ അവ്ട്ത്തെ വിശേഷം? ഇങ്ങെള് ഇന്നെലെ ഞാനൊരു വീഡിയോ കണ്ടല്ലോ
ആഹ് അതെ അതെന്റെ കുട്ടിയ്ടെ കാത് കുത്തായ്ര്ന്നു.
അതേ അപ്പോ നല്ല ഭംഗിള്ള ഡ്രസ്സും അത് നിങ്ങെള് സ്റ്റ് ച്ചെയ്തതാണോ അതോ അങ്ങെനെ ഓഡെർ ചെയ്ത് വാങ്ങ്യതാണോ?
അത് ഞങ്ങള് സ്റ്റിച്ചെയ്തായ്ര്ന്നു അത് ഞങ്ങെളേ
ഓഹ്
പിന്നെ ന്റെ നാത്തു എട്ത്ത് കടേന്ന് ശീല വാങ്ങ്യാണ്ട് നാത്തുനടി ക്കും അങ്ങെനെ സ്റ്റിച്ചെയ്ത് വാങ്ങ്യേതാണ് അത് നല്ല ഭംഗിണ്ട്ലേ
ക കളറായാലും അതിന്റെ മോ ഡിസൈനായാലും ഒരു എന്താ ഡോള് പോലെയൊക്കെ തോന്നി പാവക്കുട്ടിന്റെ ഒക്കെ ഒരു ഫേയ്സ് കട്ടും അങ്ങെനെ ഡ്രസ്സിങ്ങും ഒക്കെ തോന്നി
അതെ അയ് ഇര്ന്നൂറ് രൂപേന്റെ തിലാണ് നമ്ക്ക് ഞമ്മള് ചെയ്തെത് ശീലെക്ക് ഇര്ന്നൂറ് രൂപേ ആയിട്ടാെള്ളൂ.
അതേയോ
അതേ അമ്മക്ക് നല്ല തായ്ട്ട് ചെയ്യാ
ആഹ് ഇപ്പം ഞമ്മള് പറയും പൊർത്ത്ന്നൊക്കെ ഒരു ഉടുപ്പ് ഇട്ക്കാണെങ്കില് ഒരു ചെറ്യേ ഉടുപ്പിനെന്നെ ആയിരം ആയ്ര്ത്തഞ്ഞൂറൊക്കെ കൊട്ക്കണം
അതെ അതെ അമ്മള് ഈ റെഡിമെയ്ഡായി വാങ്ങുമ്പ അങ്ങെന്യേണ് നമ്മളെ വീട്ടിൽ ത
ഉം ശരിയാണ്
പഠിച്ച തന്നെ ചെയ്യാൻ കഴി
ഓഹ് അവരേ എന്താ എന്തെലും ബൗട്ടിക്കോ എന്തെങ്കിലും ഷോപ്പ് എന്തെങ്കിലും തൊടങ്ങിട്ടുണ്ടോ?
ആ അവര് വീട്ട്ന്ന് ഇങ്ങനെ അടിച്ച് കൊടുക്കാണ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ ചെറിയ ബോ കാര്യങ്ങളും വെച്ചാണ്ട് ഇഞ്ഞ് എന്താ കൂടുതൽ അഹ് ഇതാക്കണംന്ന് പറയ്ന്നുണ്ട്. ആദ്യക്ക അവരിങ്ങനെ സെയിൽ ചെയ്യായിരുന്നു കടകള്ലൊക്കെ കൊടുക്കായിരുന്നു അട്ച്ചാണ്ട്
ഉം എന്തേ?
നമ്മള് വീട്ടിൽ ആരെങ്കിലുംക്കെ ഇണ്ട്ന്നുണ്ടെങ്കിൽ സുഖാണേ.
അതാ ശരിയാണ് ഇപ്പ നമ്മക്ക്ന്നെ ആയാലും നമ്മള് ഡ്രസ് നമ്മളന്നെ പഠിച്ചിട്ടി നമുക്ക് അത്രയും നല്ലതാ നമ്മള ദിവസം നമ്മൾ തന്നെ അടിക്കുമ്പോ അത് വേറൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണല്ലോ ഇപ്പൊ ചെറിയൊരു കീർ കീറിയ ഒരു ബുക്ക് തുണിയാണെങ്കിൽ കൂടി നമ്മൾ അടിക്കുമ്പോ അത് അതിന് പൈസടുക്കണ്ട അപ്പൊ പൊറത്താണെങ്കിൽ ചെറിയ തുണി കീർനേന് ഒരു അമ്പപത് രൂപ നൂറ് രൂപയക്കെ വാങ്ങാറുണ്ട്
അതെ അത് ഇത് നല്ലതാണ് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലും വരുമാനം ഇണ്ടാക്കാനൊക്കെ പറ്റിയൊരു ഇതാണ് ഞമ്മളെ കുട്ട്യൾക്ക് തന്നെ ഡ്രസ്സ് അടിക്കാനും ഇതിനൊക്കെ
ഉം ഇപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ ഇപ്പ പഠിക്കാലോ പൊറത്ത് താ എന്തെങ്കിലും ഷോപ്പിൽ പോയി പടി
അതെ ഓൺലൈൻ ആയിട്ട്ണ്ട്. ആ ഇപ്പൊ പണ്ടത്തെമാരിക്കല്ല പണ്ട ക്ക്ന്ന് പർഞ്ഞാല് നമ്മള് കടകള്ൽ പോയി തന്നെ പഠിക്കണം അയിനായിട്ട്ള്ള ടൈലർന് ഷോപ്പില് പോണ. ഇപ്പ അങ്ങനൊന്നല്ല ഇപ്പൊ ഓൺലൈനായിട്ട് വീട്ടിരുന്നാണ്ട്ന്നെ നമ്മളെ ഒഴിവ്ള്ള സമയത്ത് നമ്മക്ക് ചെയ്യാൻ കഴിയും.
ശരിയാണ്
അങ്ങനെ ഞങ്ങള് ഇരുന്നൂറ്പ്യേൻ്റെ രീതിയിൽ അങ്ങനെ രണ്ടാൾക്കുമ്പാടെ ഇരുന്നൂറ് രൂപ ഞങ്ങക്ക് അതിലായിട്ടുള്ളൂ.
ഓ അപ്പൊ നല്ലതാ നല്ല ആ ആ നല്ല ഭംഗിയ്ണ്ട്.
ആ അതെ പിന്നെ കാത് കുത്ത്ണ സമയത്ത് കൊർച്ച് കരഞ്ഞു. എ മറ്റേ അതെ അയ് അവള് ഈ റീൽസിലൊക്കെ ഇത് കണ്ടാണ്ട് ഓക്ക് ഭയങ്കര പേടിയേനു അത് കാത് കു ത്ത്ണത് അപ്പൊ മറ്റോള് കുത്തുന്നേ കാണാൻ പോകാന്ന് പറഞ്ഞാണ്ടാണ് പോയത് ഞങ്ങള്.
ആഹ് ആഹ് ആഹ് ഇപ്പോ അതെല്ല റീൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ സുന്നത്ത് കല്യാണത്തിന് ഏ കാര്യങ്ങളായാലും ഒക്കെ ഏ എൻഗേജ്മെന്റ് അതൊക്കെ ഒരു വീഡിയോ പോലെയാണല്ലോ പണ്ട് കാലത്ത് അങ്ങനെയൊന്നുല്ല. നമ്മള് ചെന്ന് പറയണം ഇന്നയാളുടെ കല്യാണാണ്‌ ഇന്ന കുട്ടിയുടെ സുന്നത്ത് കല്യാണ ആണെന്നൊക്കെ അന്ന് ഫോണോ ഒന്നുല്ല. നമ്മള് എന്ത് വാഹനാണോ ആ വാഹനത്ത് പോയിട്ടൊക്കെയ ആയിരുന്നു പണ്ട് കാലങ്ങളില് ഒരു ഫംഗഷനല്ലെ പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
അതെ ഇപ്പൊ ഞമ്മള് റീൽസിന്റെ പിന്നാലെ നടക്കുന്നൊരു കാലണല്ലോ? വേറാൾക്കാരെന്താ ചെയ്യുന്നത് അത് കണ്ട് തന്നെ നമ്മുക്കും ചെയ്യണന്നുള്ളൊരുതാണല്ലോ അതാണ് പ്പം ഞമ്മള് ചെയ്തോണ്ട്ക്കുന്നത് ഒരു കാര്യത്തി നോക്കുമ്പോ രസാണാണ് എന്നാല്
കുറെേ കാലം കഴിഞ്ഞ് ആഹ് അതുവല്ല അത് നമ്മള് കുറെ കാലം കഴിഞ്ഞിട്ട് ആ വീഡിയോസൊക്കെ കാണുമ്പോ നമുക്കന്നൊരു സന്തോഷം നമ്മുടെ മക്കളെ ചെറുപ്പക്കാലത്തെ ഫോട്ടോസ്, വീഡിയോസൊക്കെ അവര് വലുതായിട്ട് അവർക്കന്നെ കാണിച്ച് കൊടുക്കുമ്പോ അതിൽ അവർക്കും സന്തോഷം നമ്മള് കാണുമ്പോ നമ്മക്കും ഓ ഇന്റെ കുട്ടിയാകെ അന്ന്ന്തൊരു ഇതായിരുന്നു ഭംഗിയായിരുന്നു അങ്ങനെന്നൊക്കെ നമുക്കോരോ തോട്ട് തോന്നുല്ലോ?
ഇപ്പൊ ഞമ്മളെ ഫോട്ടോസൊന്നും ഞമ്മളെ രക്ഷിതാക്കള്ടുക്കാത്തോണ്ട് അന്നൊന്നും അങ്ങത്തെത് ഇല്ല്യല്ലോ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തോണ്ട് അപ്പോ ഫോട്ടോസൊന്നുല്ല പക്ഷെയമ്മളെ കു ട്ട്യളെ ഫോട്ടോ ഞമ്മളെ ഫോണില് കൊറേണ്ടല്ലോ?
ഉം ശരിയാണ് ഇപ്പൊ നമ്മള് സ്കൂൾല് ആ ഇപ്പമ്മള് സ്കൂളിലേക്ക് പോവാണെങ്കില് അന്നത്തെ ആ ഫസ്റ്റ് ഡേ ഓഫ്‌ സ്കൂള് അവിടുന്ന് തൊട്ങ്ങും നമ്മള് ഫോട്ടോ എടുക്കും ഇപ്പൊ പ്രസവിച്ചയുടനെ തന്നെ സ്റ്റാറ്റസ് വെക്കും ഇന്റെ ഇന്ന് ഇനിക്കിങ്ങനെ ആകുട്ടി ജനിച്ചു എന്നൊക്കെ പറഞ്ഞ അല്ലേൽ പെൺകുട്ടി ജനിച്ചു മറ്റേത് നമ്മള് വേറെ രീതിയിലക്കായിരുന്നു മറ്റുള്ളവരെ അറിയിച്ചപ്പോ
ആഹ്‌ അമ്മളെ മാതാപിതാക്കള് അമ്മളെ പ്രസവിച്ചന്ന് ഞമ്മള് അറിഞ്ഞിട്ടെന്നെല്ല്യ കാരണം അതാരും അറിയില്ല അന്നത്തെ കാലത്തൊന്നും അതങ്ങനെ പബ്ലിഷെയ്യില്ലല്ലോ ഒക്കെ രഹസ്യായിട്ട് വെക്കല്ലേ പിന്നെങ്ങനെ കേട്ടർഞ്ഞ് അങ്ങനെ ക്കേര്ന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ അപ്പം തന്നെ സെൽഫിയെട്ത്ത് വിടാണ്.
ഇപ്പൊ അതേപോലെ തന്നെ വെതു വിദേശത്തുള്ളൊരാൾക്കും ആഹ് ഓൺ ദി സ് പോർട്ട് അല്ലെങ്കി ആഹ് സമയത്തന്നെ അറിയിക്കാൻ കഴിയ്ണ്ട് പണ്ട് കാലത്ത് വിദേശത്ത്ള്ള ഒരാൾ ജോലി ചെയ്യുന്ന അ ച്ഛനായാലും, അമ്മ അമ്മയ്ക്കൊക്കായാലും അമ്മള് കത്തയക്കലായിര്ന്നു. എഹ് ഇവിടെ കല്യാണുമുണ്ട്
കല്യാണം ഉണ്ടായിട്ടുണ്ട്ട്ടോ, കുട്ടി ജയിച്ചിട്ട്ണ്ട്ട്ടോ, എന്നൊക്കെ കത്ത് വഴിയാണ് അറിയിച്ചിട്ടുണ്ടായി അതെ അതെ ഇന്നങ്ങനയല്ല ഇന്ന് മൊബൈലൂടെ സ്പോട്ട് തന്നെ അറിയാണ്. ആദ്യം കത്ത് അവ്ടെയെത്തിയാണ്ട് ഒരാഴ്ച കൈ ആ കയ്യണം ഔടെ എത്തണങ്കിതന്നെ. പിനൊരു മാസം കഴിഞ്ഞിട്ടായിര് ക്കും അയിന് മറുപടി കിട്ട ഇപ്പ അങ്ങനെയൊന്നു അല്ലല്ലോ?
ഉം
ഇപ്പം ടെക്നോളജി നല്ലോം വളർന്നല്ലോ അതെ നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളും ണ്ട് അതെ ഇപ്പൊ ഫോണില്ലാത്ത വീടുകളില്ലല്ലോ?
ഉം ഹ്
അതോണ്ട് കാര്യങ്ങളൊക്കെ അപ്പപ്പറിയാം അതൊരു ന്നല്ല കാര്യന്നെയാണാണു.
ഉം പിന്നെ മോശം കാര്യംന്ന് പർഞ്ഞാ ബന്ധുക്കളുവായിട്ടുള്ള കണ്ടുമുട്ടലുകള് കൊറഞ്ഞ്. കാര്യങ്ങള് ചോയിച്ചറിയാവുന്നത് കൊറഞ്ഞ് ഉം ഉം ഒരുമിച്ച് കൂടുലുകള് കൊറഞ്ഞു ഒക്കെ ഫോണിലൂടെ എഹ് ഉം കാര്യങ്ങളായതുകൊണ്ട്
ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ഞമ്മളെ വീട്ടിൽ തന്നെ വെച്ച് നടത്തണെങ്കിലും എല്ലാരും ഫോൺമെ കൾച്ച് കുത്തർക്കും അങ്ങനെ കൂടുതൽ സംസാരിക് ദാ അങ്ങനൊന്നുല്ലല്ലോ എല്ലവര് ഓരോ സൈഡില് ഫോണമലായിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് പോകും പണ്ടോന്നും അങ്ങനെയല്ലായിരുന്നല്ലോ കൂടുതൽ സംസാരം വർത്താനം ഞമ്മള അങ്ങട്ട് കാണാൻ പോക അങ്ങനെയൊക്കെണ്ടായിര്ന്നു.
ഉം ശെരി ഒര് പരിപാടി ഉണ്ടെങ്കി അന്ന് എല്ലാരും ഒരുമിച്ച് കൂടി അവരുടെ അത്രയും ഹ് കാലത്തെ കാര്യങ്ങളും അവരെ കണാതിര്ന്നപ്പോണ്ടായ സംഭവങ്ങളും എല്ലോം ഒരുമിച്ചിര്ന്ന് സംസാരിക്കുവയ്ര്ന്നു ഇന്ന്പ്പോ ന്നമ്മള് ഒരുമിച്ച് കൂടിയാലും ഫോണിൽ എന്താണോ ഇതേപോലെ വീടി വീഡിയോസ് ആയിട്ടോ അല്ലെങ്കില് ഇപ്പൊ ചെല ആൾക്കാര്പ്പോ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യണ്ടെങ്കി ഒരാൾ അത് വഴി റ്റ് പോകും പ്പം കണ്ടാൽ സംസാരം കൊർഞ്ഞ് വേര്ന് വേര്നോര് കാലഘട്ടത്തിലൂടെയാണ് ന്നമ്മൾ സഞ്ചരിക്കുന്നത്
അതെ സ്നേഹബന്ധങ്ങൾ കൊറയുന്നു പരസ്പരം കുട്ടികൾ ക്കെ തന്നെ അങ്ങട്ടും ഇങ്ങട്ടും അറിയുന്നില്ല ഇത് ആരാണേന്നും അറിയുന്നില്ല.
ഉം
കുട്ടികളും ഫോണും ഗെയിമും ആയിട്ട് അവരും അങ്ങനെ ഒതുങ്ങിക്കൂടണ്
ഉം
പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഞമ്മള് കുട്ടികളൊ ക്ക അവരടെ കുട്ടികളായിട്ട് കളിക്കാ അങ്ങ
ഇടപായിട്ട് ഉം ഇപ്പൊ ന്നമ്മുടെ മക്കളെന്നെയാലും ന്നേരിട്ട് എന്താ അവരുടെ എന്താ കസിൻസിന്റെ ഇത്പോലും ഇല്ല ഇപ്പോ കസിൻസ് ആരാണെന്നോ എങ്ങനെയാണെന്നോ ബന്ധം ചോയിച്ച അവർക്ക് അറിയില്ല. പണ്ട് നമ്മളിപ്പോൊഒരാളക്ക കണ്ടാൽ അതിന്റെ മാമന്റെ മോളാണ് അല്ലെങ്കിൽ എന്റെ അമ്മയിടെ മോളാണ്ക്കെ പറയാൻ കഴിയുന്നു ഇന്ന്കുട്ടികൾക്ക് മാമനാര് അമ്മയി ആരന്ന്കൂടി അറിയ ത്തരു കാലഘട്ടാണ്
അതെ അല്ലെ ഇപ്പേൾഗൾഫിലുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ടല്ലോ മാതാപിതാക്കള് അപ്പൊ അവരൊന്നും കുട്ടികൾക്ക്ന്നും പരിചയം തന്നെ ഇല്ല അവര് ഇങ്ങനെ ഫോണിലൂടെ കണ്ട നേരിട്ട് കാണുമ്പോൾ ആരന്ന അറിയുന്നില്ല അവരായിട്ടുള്ള ഒരു ബന്ധല്ല
ശരി ഇപ്പൊ ചെറിയമ്മ പിന്നെ അ എന്താ വച്ചാല് ജോലി ഇപ്പം രണ്ടു പേർ ജോലിയുള്ള കാലഘട്ടാണ് അതായത് മാതാവിനും പിതാവിനും ജോലിയാണ് ഇപ്പൊ കുട്ടികളെ നോക്കാൻ അവർക്ക് ടൈമില്ല ആ ഒരു കാലവും അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ട അവടെ ബോർഡിങ്സ്കൂൾ പോലുള്ള സ്കൂളുകളിലൊക്കെ ആക്കി അവരുടെ കുട്ടിക്കാലും മാത പിതാക്കളായിട്ടുള്ള അറ്റാച്ച്മെന്റും നഷ്ടപ്പെടാണ്
അതെ പിന്നെ ഫോൺ കൊടുത്താണ്ട് അവര് പോകും ജോലി പോകും അങ്ങനെ കുട്ടികൾക്ക് കുറെേ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അവരെപ്പോഴും ഫോണിലായിട്ട് അവർക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടണ് അവർക്ക് വാക്കുകൾ